ഹലോ
ഹലോ
ആഹ് എന്തോ എടുക്ക്ന്ന്
ഇവിടെ ഇരിക്കന്ന് നീയോ
ആ ഇവിടെ ഇരിക്ക്ന്ന് ചായൊക്കെ കുടിച്ചു ഉം ആണ് ചായ ഒക്കെ കുടിച്ചോ
ആഹ് ചായ കുടിച്ച് പിന്നെ മഴയൊക്കെ ഉണ്ടോ അവിടെ
ആഹ് മഴയിണ്ട്. ഭയങ്കരമഴ ഇപ്പോ ഇല്ല. രാവിലെയൊക്കെ ഒണ്ടായിരുന്നു. ചാറിച്ചാറിനിക്കും. പിന്നെ വല്ല്യപാടാ തുണി ഒണക്കാനെല്ലാം വല്ല്യപാടാ.
ആഹ് ആഹ്, വാഷിങ് മെഷീനില്ല്യോ?
ഒണ്ട് ഒണ്ട്, എന്നാലും കൊണ്ടയിടും. അതുകൊണ്ട് ഇച്ചിരി ആശ്വാ സൊണ്ട്. തോർത്തി കിട്ടുവല്ലോ.
ആഹ് ആഹ്, പിന്നെ എവിടേലിട്ട് വിരിച്ചിട്ട് ഒണക്ക്യ മതിയല്ലോ.
ആഹ്, പിന്നെ വെയിലത്തിട്ട് ഒണക്കാം.
ഇതില്ലേ വീട് മേലെ ഷീറ്റ്ല്ലേ ടെറസിന്റെമേലേ?
ആഹ് ഒണ്ട് പക്ഷേ ഇപ്പൊ എന്നെ കേറ്റത്തില്ല. അവ്ടെ ഇക്ക ആഹ് അപ്പൊ ഇക്കായെ ഇക്ക കേറും.
ആഹ് ആഹ്
എന്റെട്ത്ത് പറയും കേറണ്ടാന്ന് പറയും
ആഹ് കേറണ്ട സ്റ്റെപ്പിലൊന്നും ശെരിയാ. ഉം ഇപ്പ എങ്ങനൊണ്ട്? കൊഴ പോവാനില്ലേ?
ഇല്ലില്ല, ഇപ്പഇല്ല ആഹ് ഒണ്ട്. ഛർദ്ദിലുമുണ്ട് ഇപ്പ ഇങ്ങനെ ഇരിക്കുവ ചർദ്ദിലും പിന്നെ വയറുവേദന എല്ലാം ഒണ്ട്. പിന്നെ ഗ്യാസിന്റെ പ്രശ്നം
ആഹ് അപ്പൊ എല്ലാ മരുന്നും ഓഹ് ഗുളികണ്ടോ?
ആഹ്, ഗുളിക നിർത്തണ്ടായിരുന്നു ഈ ഗ്യാസിന്റെ. അപ്പൊ അത് കഴിക്ക്ന്നോണ്ടൊരാശ്വാസൊണ്ട് വയറ് വേദനക്ക്.
ആഹ്
പിന്നെ ഇന്ന് വല്ല്യ കൊഴപ്പൊല്ലായിരുന്നു. ഇന്നലെ എനിക്ക് തലവേദനൊക്കായിരുന്നു. അല്ല ഉം
പിന്നെ വീട്ടിലൊന്നും പോയില്ലേ?
ഇല്ലില്ല
ആഹ് പിന്നെ വേറെന്തൊക്കെയ്ണ്ട്? ആഹ്, എന്നാ?
ഇരുവത്തഞ്ചാന്തിയ ചെല്ലാൻ പറഞ്. മൂന്നാം മാസം ത്തിന്റെ സ്കാനിങ്ങിന്.
ആഹ് ആഹ് ആഹ്, ഇപ്പൊ മറ്റേ കൊഴപ്പൊന്നുല്ലല്ലാ? ആഹ് ആഹ് ആഹ് പിന്നെ, എന്തേ എല്ലാരൊക്കെ? ച്ചക്ക് ഉച്ചയ്ക്കന്നാ എന്തുവായിരുന്നു മത്തി ആയിരുന്നു. അവടൊ?
ആഹ്, ഇവടെ ചൂട കിട്ടി.
ആഹ് ഇന്നലെ മെനഞ്ഞാന്നൊക്കെ ചൂടയായിരുന്നു. വൈ
ആഹ് ഉം ആന്ന് എല്ലാത്തിനും മത്തിക്കും എല്ലാം ഭയങ്കര വെല ഇന്നിപ്പ ചൂട മേടിച്ചോണ്ട് വന്ന്. ഇന്നാണെ ഭയങ്കര വെല എല്ലാത്തിനും.
ആഹ് പിന്നല്ലെങ്കി ചിക്കൻ വേടിക്കണം. ചിക്കനും മേടിച്ച് വരുമ്പോ അത്രയും പൈസന്നാവും. വീടോൾക്ക് ഒരു കോഴിയൊക്കെ മേടിക്കുമ്പത്തേക്കും
ആന്ന് ആന്ന് ഉം
പിന്നെ, വേറെന്തൊക്കെയുണ്ട്?
ഇവടെ ഈ എറച്ചിം കഴിച്ച് കഴിച്ച് മട്ത്ത്.
ആഹ് അതെ അതെ, പച്ചക്കറി ആവാല്ലെ ആഹ്
ഉം ആണ് എല്ലാത്തിനും വെല. പിന്നെ ഇന്നലെ സാമ്പാറ് വെച്ചായിരുന്നു. അതിന്റെ അത് കൊറച്ച് ഇരിപ്പോണ്ടേ പിന്നെ അതുഎടുത്ത് പിന്നെ ഇന്നാ അവി അതും- അവീയലും ഉണ്ടായിരുന്നു ഇന്നലെ ഉമ്മാക്ക് വയ്യായിരുന്നു പ്രഷറിങ്ങനെ കൂടി നിക്ക് പകലോണ്ട് വീട്ടി തന്നെ കിറ്റൊണ്ട് കിറ്റെട്ത്ത് ടെസ്റ്റ് ചെയ്യുമ്പം പ്രഷറ് കൂടുതലാ ഇങ്ങനെ പിന്നെ ഇന്ന് വയ്യായിരുന്നു പിന്നെ -
വയ്യാരുന്നല്ലല്ലോ അപ്പ പിന്നെ എന്തോ ചെയ്ത്
ഇന്ന് രാവിലെ പിന്നെ ഉമ്മ രാവിലെ പുട്ടിന് കൊഴച്ച് വെച്ചു രാവിലെ പിന്നെ അത് ഞാനടുത്ത് മറ്റേ- കുക്കറില് വെച്ച് ആക്കുന്ന ആവി കയറ്റുന്ന ചെരട്ടപ്പുട്ടാ അതാ- ഉം അത് പിന്നെ ഞാനങ്ങാക്കി പിന്നെ കറിയൊന്നും വെച്ചില്ല പഴം മേടിച്ചു കൊണ്ട് വന്നു പിന്നെ ഇന്നലത്തെ ചോറും ഒണ്ടായിരുന്നു അതും ആവികേറ്റി
ആഹ്
പിന്നെ സാമ്പാറ് ഇരുപ്പുണ്ടായിരുന്നു പിന്നെ ചൂടക്കറി
ആഹ് ആഹ് ആ കറി ഉമ്മ വെക്കൊ - ഹലോ
ആഹാ ഉമ്മ കറിയങ്ങ് വെച്ചു ഞാൻ വെട്ടിക്കൊടുത്തു ഉമ്മ പിന്നെ കറി വെച്ചു
ആഹ് ആഹ്
പിന്നെ ഇന്ന്-
അപ്പ ഞാനിതൊന്നും ചെയല്ല ചൂട ചുട യൊക്കെ വെട്ടാൻ ഒത്തിരി സമയം വേണ്ടെ
ഈ മധുരം കഴിക്ക് ഉള്ളതല്ലേ എടക്ക് ഇങ്ങനെ വരും മധുരം കഴിക്കുമ്പളും ഒക്കെ-
വയറ് വേനയോ
അല്ല എനിക്കല്ലേ ഉമ്മാക്ക്
ആ പ്രഷറ് വരുന്നതാ
ആഹ് പ്രഷറ് എന്താന്നറിയത്തില്ലേ എടക്കിങ്ങനെ എന്തുവാ- പിന്നെ ഇച്ചിരി ഇന്നും ഷുഗറൊക്കെ ഇന്നലെ പ്രഷർ കൂടുലാരുന്നു പിന്നെ ഇന്ന്- രാവിലെ ഇച്ചിരി ഷുഗറും ഇച്ചിരിനോക്കുമ്പോ അറിയാം കൊറച്ച് കൊറഞ്ഞു അങ്ങനെ പിന്നെ പഞ്ചാര കൊടുക്കും അങ്ങനെ
ആഹ് ആഹ് മരുന്ന് അല്ലാതെ ഷുഗറിനെ അത് കയിക്കുന്നില്ലേ മരുന്ന്
ആഹ് ഒണ്ട് ആഹ് ഒണ്ട് പ്രഷറിന്റെ ഒണ്ട് ഷുഗറിന്റെ ഒണ്ട് മരുന്ന് അത് കഴിക്കുന്നു
പിന്നെ ആഹ് ആഹ് അത് ആന്
ഒണ്ട് ഒരാളുടെ മോന് ഇന്നലെ വന്നായിരുന്നു എളേ ആളുടെ ഇന്നില്ല സ്കൂളില് അതൊണ്ട്‌ ഇന്നലെ രാവിലെ- ദെ വന്ന്
ആഹ്
ആ മുടി വെട്ടണമായിരുന്നു പക്ഷെ മുടി വെട്ടുന്നത്
ആഹ് ആഹാ
പിന്നെ ന്നെ കൊണ്ടുവന്ന് പിന്നെ അതു കയിഞ്ഞ് ഇന്നാ പോയെ ഇന്നലെ സ്കൂളില്ലായിരുന്നു മദർസയെ ചേർത്ത് ഇപ്പം മദരസേലും പോണ് ആഹ ചേർത്തതേള്ളു. സ്കൂളിൽ യു കെ ജി ഇപ്പൊ യു കെ ജിയില് പിന്നെ മദ്രസയില് ഈ വർഷം ചേർത്ത്.
ആഹ്
മൈനാപ്പള്ളി
ആഹ ആഹ പിന്നെന്താ
ആഹ അങ്ങനെ
ആഹ് ഉംഹ് പിന്നെ ഇക്കാക്കെ വിളിക്കോ?
ആഹ് പിന്നെ ഇക്ക വിളിക്കും ആഹ് ഇല്ല ഇല്ല ഇല്ല കെഴപ്പ ഇല്ല അവടെ ഫുൾ ഉ വീട്ടിലാണെങ്കിൽ ഉമ്മാക്ക് വിളിക്കാൻ പറ്റുന്നില്ല. ഐ എമ്മോ എടുത്ത് കൊടുത്തില്ല.
ആഹ ഐ മ്മേ എടുക്കണമായിരുന്നു നല്ല വാട്സപ്പ കിട്ടാൻ പാടാ.
ഉം അപ്പൊ അതില് ഐ മ്മേ എടുത്തു കൊടുത്തു ഞാൻ ചെന്നപ്പം. പിന്നെ വിളിക്കാൻ പറ്റി പിന്നെ എനിക്ക് വിളിക്കാൻ പറ്റി. പിന്നല്ല മഴയ ആയതുകൊണ്ട് കട്ടായി കട്ടായി പോകുന്നു. പിന്നെ ഉം പിന്നെ വലിയ പാടാ വിളിക്കാൻ. പിന്നെ ഇക്കാക്ക് ഫ്രീ ഉള്ളത് ആകെ രാത്രിയിലക്കെ ഇല്ല രാത്രിലന്നെങ്കി ചെലവില് ചിന്നലൊക്കെ വിളിച്ചപ്പോൾ എല്ലാം കട്ടായി പോവാ.
ആഹ ആഹ ആഹ ആ പിന്നെ വേറെന്തൊക്കെയുണ്ട്?
പിന്നെ പിന്നെ എന്താ ട്ക്കന്ന് സ്കൂളൊക്കെ പോയ പിള്ളേര്
ആ പോയി പോയി ഇന്ന് ട്യൂഷന ഇല്ലായിരുന്നു കമ്മിറ്റി ഉള്ളതോണ്ട് ട്യൂഷൻ വെച്ചില്ല പറ്റി ഫ്രീ ആയിട്ടിരിക്കുന്നു സമയം കിട്ടാറില്ല. ആ അല്ല ട്യൂഷൻ ഞാനും എടുക്കുന്നുണ്ടല്ലോ പിള്ളാരും ട്യൂഷന് പോകുന്നു. ഉം അവരെ ഒരു ട്യൂഷൻ സെന്ററിൽ കൊണ്ടാക്കി. നമ്മള് പഠിപ്പിച്ച ഇരിക്കത്തില്ലല്ലേ ആഹ ഇപ്പ സെന്ററില അവമ്മാരെ അഞ്ചു തൊട്ട ഉണ്ടല്ലോ ഇല്ല കൊഴപ്പല്ല പ്പല്ല നമ്മള് പഠിപ്പിക്കുമ്പോഴല്ലേ ഇരിക്കാത്തെ
ഉം നന്നായിരിക്കത്തില്ല ഉ അവിടെ ആകുമ്പോ പിന്നെ പിള്ളേരുടെ കൂടെ പേടിക്കുകയും ചെയ്യു കൂട്ടോർ നല്ല അടിയാ. പിന്നെ അടിയ എന്നാലും പഠിക്കും കൊഴപ്പല്ല.
ഇനി അങ്ങോട്ട് വലിയ പാടല്ലേ ഉം ഏതാ പിന്നെ നീ ചായ കുടിച്ചാ?
ആഹ് കുടിച്ചു
പിന്നെ വൈകിട്ട് നിന്നെ ഒരു സിനിമയുണ്ടായിരുന്നു ദൃഡോന്ന് പറഞ്ഞ സൈനികത്തിന്റെറ ഒരു സിനിമ അങ്ങനെ ഇന്ന് പോയി. ഉം പുതിയൊരു സിനിമ അതും പിന്നെരു ഇല്ല പോയില്ല ഇവിടെ കണറ്റയ്യ പെൻ ഡ്രൈവില്ലേ ടി വിൽ കണക്ട് ചെയ്ത് കാണുവാ
ആഹ് എല്ലാരും കൂടി ഇര്ന്ന് കാണോ?
ആഹ എല്ലാരും കൂടി ഇരുന്ന് ഇന്ന് ഉച്ചക്ക് ഇരുന്ന് കണ്ട് നല്ല സിനിമയായിരുന്നു ത്രില്ലറ ആയിരുന്നു ഏ
ധ്രുവവോ
ദൃഢം ദൃഢം ഉം പിന്നെ ഒരു സൂര്യ പ്പൊരു മൂവിയ ഉണ്ടല്ലോ പുതിയ കറുപ്പോ കുറുപ്പോ കുറു
ആഹ
അപ്പ അത എടുത്ത് ഇവിടെ കൊച്ചി മ ഇത്രയ ഓൻ കേറ്റി എന്ത ഫോണന് ആത്ത ഡൗൺലോഡ ചെയ്തോ കരുതി അത് ആഹ അത് പിന്നെ ഈ തോട്ട് ടിവിയിലോട്ട് എടുക്കും ഞാ അതുണ്ട് രണ്ടെണ്ണം ഇന്ന ഒരെണ്ണം കണ്ട് പിന്നെ നാളെയ ആ ആളെ കാണാന്ന് പറഞ്ഞു മറ്റേ സിനിമ
ഉമ്മയൊക്കെ ഇരുന്ന് കണ്ടോളൊ
ഉം എല്ലാരും ഇര്ന്ന് കണ്ട്
ആഹ ആഹ ആ ആഹ പിന്നെ വേറെന്തൊക്കെ
പിന്നെ ഇന്ന് കൊച്ചോള്ളാണ്ട് ഇന്ന് അതിന്റെ കൂടെ എന്തവാ ചോക്കോബാ റും മേടിച്ചു കൊണ്ട് കൊടുത്തു ഏ എല്ലാരും കൂടെ കഴിച്ചു
ഉം
ഏ ഇന്ന് പോവണ്ടോ ന്നിട്ട് പോയി വിളിച്ചുകൊണ്ട് പോയി
ആ ആ ആ
ഇനിപ്പൊ നാളെയൊക്കെ സ്കൂളിലുണ്ട്
ആഹ ആ് ഇനിയിപ്പ സ്കൂള് ആഹ ആ സമയം കിട്ടത്തില്ലല്ലോ
ഇല്ലില്ല രാവിലെ പറ്റത്തില്ല ഇവർക്കാണെങ്കി നേര യാ അവിടെ ആണെങ്കിൽ നേരത്തെയ വരുന്ന ബസ്സ്
ആഹ വരൻ പറ്റത്ത
എട്ട് മണിക്ക് മുമ്പേ വരും ബസ്സ്
ആഹ ആഹ ആഹ
ആദ്യം അവിടന്നദ്യ കേറുന്നെ തന്നെ അതുകൊണ്ട് പിന്നെ നേരത്തെ അങ്ങ് എണീറ്റ് വിടും
ആഹ ആഹാ പിള്ളാർക്കും ബുദ്ധിമുട്ടായിരിക്കും
ഉം പാട പക്ഷെ ഇവിടെ ഒണെങ്കിൽ നേ കുറച്ചും കൂടെ എട്ടരയാകും വരാന് പക്ഷെ അവിടെ അങ്ങ് ല്ലോ അവിടെ വച്ചു നേരിത്തേ വരും
ആഹ ആഹാ അവിടെ ഉണ്ടല്ല കയറ്റി വിടുവാ
ആഹ് ഇവിടെ വജ്ജിടുമ്പോ ഇവിടുന്ന് ബസ്സുണ്ട് അപ്പൊ ഈ അവരോടുത്ത് വിളിച്ചു പറഞ്ഞാൽ മതി ഇവിടുന്ന് അങ്ങനെ അവര് ഇവിടെ വന്ന് വിളിച്ചു പറയുമ്പോ ഇവിടുന്ന് കൊണ്ടോകും ഉം ഒട്ടര ആവുമ്പോൾ വര് പിന്നെ വൈകിട്ടാണെങ്കിൽ നരത്തെ കൊണ്ട വിടുകയും ചെയും അവിടെ നേരത്തെ ക കൊണ്ട് താമസിച്ചാ കൊണ്ടുവിടുന്നത്
രത്തെ വരുത്തോള്ളു ഇങ്ങെ ഇറക്ക ആദ്യം കേറുന്ന പിള്ളേരെ ഇറക്കി ഇറക്കിയല്ലേ തിരി പോകന്ന അങ്ങനെ പിള്ളോരങ്ങെ കൊഴയും ന്ന് ഉം കൊച്ചു പിള്ളോരല്ലേ രാവിലെ എണീക്കേ വേണം
ഉം ഉം
ഉം പിന്നെ വേറെ എന്തൊക്കെയുണ്ട്
പിന്നെ ഇനിയിപ്പോ നീ വീട്ടിൽ തന്നെ മടുപ്പ സുമ്മാരി
പഠിക്കാനൊക്കെ പോയ പോന്നില്ലേ ഇപ്പം
ഉം ഉം ഇ പ്പൊ ഒന്നും നോക്കുന്നില്ല
ആഹ് അർഷാതെല്ലാ കൊണ്ടാക്കി തന്നായിരുന്നെങ്കി പോ ബസ്സിക്കേറി പോവണ്ട അല്ലാതെ കൊണ്ടാക്കി തരുവായിരുന്നെങ്കി പോയ്ക്കൂടായിരുന്നോ
ഉം അത ഉമ്മ വീട്ടീന്നും പറഞ് ചെ ത്ത് കഴിയുമ്പോ നാല് മാസൊക്കെ ആവുമ്പളത്തേക്ക് പോന്നോ പറഞ്ഞു
ആഹ് അന്നെരം പോണോവിടെ ആഹ് ശരി ശരി
അ ആഹ് ശരി ശരി
ആഹ്